ഹലോ കേൾക്ക്ണില്ലേ
ക്ക്ണ്ട് പറഞ്ഞോളി ഇം വേറെന്താ അന്നിട്ടീ ഭക്ഷണം കഴിച്ചില്ല
ഇം എന്ത് ഭക്ഷണം ആ ഭക്ഷണം കഴി ച്ച് ഞാന്
ആ ആ എന്താന്ന് സ് ഇന്നത്തെ സ്പെഷ്യ
ഭക്ഷണം ന്നെന്താ ബീഫ്ണ്ട് ചിക്കൻ കറിണ്ട് അതൊക്കെ തന്നെ
മ്മ് അതൊക്കെ തന്നെ മത്യല്ലോ ധാര ളല്ലെ ഇം അതെ ആ അതെ അതെ
ദിവസങ്ങളേ ദിവസങ്ങള് കഴിഞ്ഞു പോണ്ടേ പറയാ
അതെ ആ വീട്ടിലാരൊക്കെണ്ട്
വീട്ടില് മ്മണ്ട് അനിയത്തിണ്ട് ഞാനുണ്ട് താത്തണ്ട് താത്തക്കൊരു കു ട്ടിണ്ട്
ആഹ്
ന്നിട്ട് എന്തൊക്കെയാ വിരുന്ന് അപ്പൊ ഞ്ഞി ന്ന് പോവുലേ
വിരുന്ന് ഇന്ന് ഇന്ന് പോവും ന്ന് പോണം വിചാരിച്ച്ണുണ്ട് വൈന്നേരം പോയിട്ട് കുട്ടി ഓള് ഇപ്പൊ അങ്ങനെ കളി- കളിക്കായിരുന്നു ഓള് മണ്ണോണ്ട് കളിച്ച് എന്താ ബർത്ത്ഡേ കേക്ക് ഇണ്ടാക്കാണ്ന്ന് പറഞ്ഞിട്ട് അത് കളിക്കായിരുന്നു ഓ ആൾ ഓടി വന്നിട്ട്- ട്ട് എന്താ എന്റെ ഒക്കത്ത് കേറീക്ക്ണു
അപ്പൊ ഉച്ചക്ക് ഒറക്ക്കൊന്നുല്ലേ
ആള് അതിന് വഴ്കീട്ടാ യെനിയ്ക്കെ ആള് വഴ്കി യെനിക്കാനൊണ്ട് ആൾക്ക് ഉച്ചക്ക് ഒറക്കൊന്നുല്ല ഉച്ചക്ക് ഒറങ്ങും ഞാൻ കെടന്ന് കഴിഞ്ഞ ആള് ഒറങ്ങും പക്ഷെ എനിക്കും കൂടി ഒറക്കം വരണ്ടേ കെടക്കണെങ്കില് മ്മ്
അപ്പൊ അങ്ങനെ ഇണ്ടാവും ഇല്ലേ
അങ്ങനെയൊക്കെ
എന്ന്ട്ട് എന്താ നിങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്
ഞമ്മക്ക് അങ്ങനെന്ന് പറഞ്ഞാ ഇഷ്ടപ്പെട്ടത് പറഞ്ഞാ അങ്ങനെയൊന്നും ഇല്ല -ഞാന് ചിക്കൻ ബിരിയാണി ആണെങ്കിൽ കൊഴപ്പയില്ല പിന്നെ മന്തി ചിക്കം ബിരിയാണിയോ ചിക്കൻ മന്തിയാണോ എങ്കി കൊഴപ്പല്ല ആ പിന്നെ മന്തി ഇത്‌
വെക്കാന് ഏതാ സുഖം തോന്നതില് ഏതാ?
വെക്ക്ണത് ഞ് മന്തിയല്ലേ ഏറ്റോം എളുപ്പം
ആ കാരണം പണികളൊന്നുല്ല ഒന്ന് അരിയാനോ ഇതെക്കാനും ഒന്നുമില്ലേ
ആ അതെ അതെ പിന്നെ ഞാന് പിന്നെ ഞാന് എന്താ വെച്ചാല് ആ മന്തി ഇണ്ടാക്കണത് ആകെ മയോണൈസിന് വേണ്ടിട്ടാണ് മയോണൈസ് ആഹ് മയോണേസിന് വേണ്ടിട്ട് മന്തി ഇണ്ടാക്കും
മ് കുട്ടികള് പോലും അതാണോ ഇഷ്ടം ചോയ്ക്കവാ
അതാണ് ആ കുട്ടികളെ മാതിരി അയ്മക്ക് വല്ല്യ കമ്പാണ്
ആഹ്
ചെലോര് ഇണ്ട് അങ്ങനെ അതാഗ്ര -
ആണോ ഉം ഉം മാഷും പറയും ഇപ്പ പറയും മയോണയിസ് ഇത്‌ ഇങ്ങനെ തിന്നാൻ പാടില്ല ട്ടോ മയോനയിസ് തിനാൻ പാടില്ല യാന്നൊക്കെ പറയും പക്ഷേ നമ്മക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ നിങ്ങക്ക് എന്താ ഇങ്ങക്ക് ഏത് ഏത് ഫുഡ്ഡിനോടാ വല്ലിയ കമ്പം നിങ്ങക്ക് ഏത് ഫുഡ്ഡിനോടാ വെല്ല്യ കമ്പം ചോയ്ക്ക ആഹ് ആ
ത്യേകിച്ചെന്താ
മ്
ആ ഹ് പ്രത്യേകി ച്ചങ്ങനെ രാവിലെ ചെലേത് എനിക്ക് അങ്ങനൊന്നും ഇല്ല ഞാന് ബീഫും മീനും കൂട്ടൂല
ആഹ്
അപ്പൊ ചിക്കന് പക്ഷെ നിക്ക് ബീഫും മീനും കൂട്ടൂല വിചാര്ച്ചിട്ട് എന്നും ചി ചിക്കന് വാണം അങ്ങനൊന്നുല്ല
ആഹ് ആ ഹ് ആഹ് ബീഫ്നോടും മീനിനോടും തെറ്റീക്കാ ആ ബീഫ്നോടും മീൻനോടും തെറ്റീക്കാ ചോഴ്ക്ക
ക്ക് അങ്ങന വല്ല്യ ഷ് ട്ടല്ല ഞാന് കഴിക്കലില്ല ബീഫ് പണ്ട് ചൊറിയൊക്കെ ണ്ടായ്ന്നു അങ്ങന ന്നിർത്തിതാ കൊറെ ആയി കൂട്ടീട്ട് മീന് പിന്നെ മീന ന്തോ കഴിക്കാന് ഇഷ്ടല്ല അപ്പ കഴ് ക്കൂല അതന്നെ പഷ് ചിക്കനാണ് വിചാര്ച്ച്ട്ട് ദിവസം ചിക്കം ങ്ങനെ വേട്ച്ച് വെച്ചിഎരുന്നുല്ല അപ്പം ഞാനന്തെങ്കിലും എന്തേലു കറിയോ എന്തിലും അച്ചാറോ അങ്ങനൊക്കെ മീൻന്റെ ചെല മീൻന്റെ കറി യൂട്ടും അതേപൊലെ ബീഫേണ്ട് ബിരിയാണി വെച്ചാ ആ റെയ് സ് മാത്രം കൂട്ട്അ അങ്ങനെ ക്ക പ്പ കൂട്ടലൊട്ങ്ങീണ്
ആ ആ ആ ആ ആം മ്മള് പിന്നെ അങ്ങടൊ അ ഞാൻ പിന്നെ അങ്ങട്ട് ങ്ങട്ട് കടിച്ചാത്തേനൊക്കെ ത് ഞാ പിന്നെ അങ്ങനെ ഒന്നുഅല്ല ങ്ങട്ട് കട്ച്ചാത്തീനൊക്കെ അങ്ങട്ട് തിന്ന് ഞമ്മക്ക് പിന്നെ അങ്ങനെ ഇഷ്ടല്ലായേ ചല് ഞമ്മള് എല്ലാ അതും ത് ന്ന് പഠിക്കണം പിന്ന അതുഅല്ല ഞമ്മള് ആ അ ഞമ്മള് ഈ മക്കളെ പ്പ ഞാന് മക്കളെയാണെങ്കിലും ഒന്നും വാണ്ടാന്ന് ഓർക്കിഷ്ട്ടല്ലാത്ത സാധനം ഓര് വേണ്ടാന്ന് പറയാണെങ്കിലും ഞാം വിടൂല. ടേസ്റ്റ് നോക്കിപ്പിച്ചും. കാരണന്താച്ചാ പ്പെമ്മക്കളാവുമ്പോ എവടേലും പോയി കഴിയുമ്പോ ഞമ്മളെ വീട്ടില് നടക്ക്ണമാരി നടന്നോളണം ന്നില്ല. ഒക്കെ പാടാവണം. അപ്പ ഞമ്മള് ചെലപ്പോ ചെലപ്പോ വിചാരിച്ച കൂട്ടാം കിട്ടികോളണം ന്നില്ല ചെലപ്പോ വിചാരിച്ചമാരി നടന്നോണം ന്നില്ല അപ്പം സാഹചര്യത്തിനെച്ച്ട്ട് ആഹ്
അത് കൂട്ടിക്കോ ഇത് കൂട്ടിക്കോ അത്ണ്ട് ത്ണ്ട് പിന്നെ ന്താ വേറെ ന്താ വാണ്ടേ അങ്ങനെ അങ്ങനെ പറയും. എപ്പളുപ്പോ അതാവണന്നില്ലല്ലോ
ആഹ് അപ്പ സാഹചര്യത്തിനൊത്ത് ജീവിച്ചണെങ്കില് അവനാന്റെ വീട്ട്ന്ന് ഒന്ന്ങ്ങനെ താക്കി നോക്കണം.
ത എന്തൂ തിന്നാ തോന്നേല്ല. പൊഴമീനൊക്കെ ങ്ങട്ട് കണ്ടാ ശർ ദ്ദി ക്കാം വെരും.
ആഹ് ശെരി
അങ്ങനെ ആഹ് വർത്താനം പറീണ്ടല്ലോ
ആള് ആളൊര് മ എന്താ റബ്ബറെയ് മര്ന്ന്മ മര്ന്നിന്റെതീമേട്ണെ റബ്ബറ്ണ്ടായിര്ന്നു. കൈയ്യില് അത് ആള് കാല്മ്മെ കുട്ക്കി കാല്മ്മെ കുട് ക്കീറ്റ് പിന്നെ ഊര്യാ കിട്ട്ണില്ല. അപ്പതയ്ച്ചേരാം വന്ന്ക്കാ.
ആ ആ
ആൾക്കെടക്കെടക്കോരോ പിപ്പിര്യാ. കൊറേ ഒറ്റക്ക് കളിച്ച് ചടക്കുമ്പോ ഒന്ന് ങ്ങട്ട് വര്യാണേ. ഓക്കേ ആഹ് ആഹ് പര പരമാവധി ഒറ്റക്ക് കളിക്കും.
ഒര് ഒറ്റക്ക് കളിക്കോ അങ്ങനെക്കെ?
ആഹ് കളിക്കാനങ്ങനെയല്ല ഓള് ചെര്ട്ടണ്ട്, ഓളര്ത്ത് കൊറേ കളി സാധനങ്ങള്ണ്ട്. അപ്പതോണ്ട് എന്താട്ടും ഓള് മുറ്റത്ത്ക്കങ്ങട്ടെഇറങ്ങും ഇപ്പൊ മഴീകൂട്യല്ലേ അപ്പൊ മുറ്റത്ത് മണ്ണൊന്നുപ്പോ നമ്മള് വെള്ളം കൊട്ക്കൊന്നും വേ ണ്ടല്ലോ ആക്ക എന്ത താക്കിട്ട് പരത്തീറ്റ് ഹാപ്പി ബർത്ത്ഡേ കേക്കാണ്ന്നൊക്കെ പറഞ്ഞ അതൊരു ബർത്ത്ഡേ കേക്കിന്റെ കത്തിഒക്കെണ്ട് അതോണ്ടൊക്കെ പോയി മുറിച്ചും ആഹ് ആഹ് പിന്നെ ഓൽക്കന്നെ അറീം
കുട്ട്യാൾക്കൊക്കെ പക്ഷെ ഇപ്പത്തെ കുട്ട്യാള് അങ്ങനെ കളിക്കൂല നല്ല കൊറവാണ് ഫുള്ള് മൊബൈൽ ലല്ലേ
മ് ഇവടെ പിന്നെ മൊബൈലിന്റെ പ്രശ്നല്ല. മൊബൈല് ഞ്ഞിപ്പോ എവടെ വെച്ചാലും ഓലെ ക്ലാസ് വര്മ്പോല് ഫോണ് ഇട്ക്കാന്നല്ലാതെ അല്ലാത്തൊര് കാര്യത്തിന് ഫോൺ ഇട്ക്കൂല. ആദ്യൊക്കെ ഇട്ത്ത്ട്ട്ണ്ടായിര്ന്നു. മ് മ് ആദ്യൊക്കെ എഇട്ത്ത്ട്ട്ണ്ടായിര്ന്നു. അപ്പ പിന്നെ ഞാന് എന്ത് ചെയ്തു ഞാന് ഒരാഴ്ച അങ്ങനെ പറഞ്ഞു ഫോണ് തീരെ ഇട്ക്കാത്ത ആൾക്ക് ഒരര് ചെറിയൊര് ഗിഫ്റ്റ് പറഞ്ഞു. അങ്ങനെ ഗിഫ്റ്റ് കൊട്ത്ത് കൊട്ത്ത് പ്പൊ ഒര്മാസം തുടർച്ചായ്റ്റ് ട അങ്ങനെ ഒരാഴ്ച ഒരാഴ്ച കൂടുമ്പോ ഓലക്ക് ഇഷ്ട്ടപ്പെട്ണ ഒരോ സമ്മാന ങ്ങള് കൊടുക്കും. അങ്ങനെ അത് ഫോണ്മ്മന്ന് പറ്റേ വേറ്ട്ട് പോയി അങ്ങനെ ഇപ്പ ഫോണ് ഇട്ക്കൂല. ഇപ്പ നമ്മള് എത്ര മണിക്കൂർ എവടെ ഫോണ് വെറുതെ വെച്ചാലും ഓല് ഫോൺ ഇട്ക്കൂലേ. ന്നാ പിന്നീം വെല്യേ ആള് ഒന്ന്‌ട്ത്ത് നോക്കൊക്കെചെജ്ജും പക്ഷെ പറഞ്ഞത് ഓർമ്മല്ലേന്ന് ചോയ്ച്ചാ ആളവടെ വെച്ച് പോവും
ആഹാ അന്നട്ട് ഗിഫ്റ്റ് എന്താ കൊടുക്കാ
ഗിഫ്റ്റ്പോലെള ഇഷ്ടപ്പെട്ടൈസറോ ഷാർപ്പ്നറോ അല്ലാന്നുണ്ടെങ്കി ചിലപ്പോ സിൽക്കിക്കാരക്കെ ക്കാര ഇഷ്ട ചിലപ്പോ ചോക്ലേ ചോക്ലേറ്റിനോട് ആക്കാരം താല്പര്യം അപ്പൊ അങ്ങനെയൊക്കെ
ആ ആഹ കുട്ടികൾക്ക് നക്ക അതൊരു സന്തോഷ അല്ലേ
ആഹ കുട്ടികൾക്ക് പോരേ സന്തോഷം അ ഞമ്മക്കിപ്പ എന്താള്ളൂ ഒരു ഫോണമ്മന്ന വേറിട്ട് പോയാ മതി
ഉ പഠിക്കൻ എങ്ങനെ
പഠിക്കാൻ വല്യ കൊഴപ്പൊന്നുമല്ല ഉ ആദ്യമം നല്ല പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൊന്ന് പറ ആ ഒരു കെ ജി കെ ജി മുതൽ ഒരു മൂന്നാം ക്ലാസ് വരെ അത്യാവശ്യം കുഴപ്പല്ലാതെ പോയിരുന്നു ഇപ്പൊ ഒന്ന് ചെറുതായിട്ട് ഉഴപ്പ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ പിന്നെ ഒരുഓലക്ക് ലേതായിട്ടുള്ള കമ്പനി കാരക്കായില്ല കളി അതാണ് രണ്ട് രാവിലെ മദ്രാസക്ക് പോകുമ്പോ ഇവിടുന്ന് തുണക്കാരന്മാ തുണക്കരുത്തി എളപ്പാ പോവാ വന്ന കഴിഞ്ഞാല് വന്ന ബാഗ് ക്കാന ഇവണ്ടാവില്ല അപ്പ്ളക്കനും കുട്ടികൾ കളിസാധനം കൊണ്ടായിട്ട് വന്നിുണ്ടാവും
ആഹ
പിന്നെ എവിടെ ഒരു കളിക്കാനാ പഠിക്കാനോ നേരം അപ്പൊ അങ്ങനെ പിന്നെ ഞാൻ വിചാരിക്കു ഓലെ ഓനെ ഒരാള് അഞ്ചാം ക്ലാസ്സില് ഒരാള് മൂന്നാം ക്ലാസ്സില് അപ്പൊ ഞാൻ അങ്ങനെ വിചാരിക്കും ഓലോ ഓലേതായിട്ടുള്ള സമയം വരുമ്പോൾ ഓലോ പഠിച്ച ചോളും അല്ലാതെ നമ്മളിങ്ങനെ നിർബന്ധിച്ച് പഠ പഠപ്പിച്ചാല് അത് കുട്ടികൾക്ക് ഭയങ്കര ഒരു ഡിപ്രഷന ആായി മാറ മാറങ്ങനെ വിചാരിച്ചു കാരണം ഒരു നേരം ഒഴിവില്ലല്ലോ എന്ത രാവിലെ ആറ മണീന്നുണ്ടെങ്കിൽ മദ്രാസിൽ ക്ലാസ് എടുക്കാലേ തുടങ്ങും അപ്പൊ ആറ മണിക്ക് പോണം പിന്നെ എട്ടരക്ക് സ്കൂൾ ട്ട്ും മദ്രസ്ൊട്ട് വരും പിന്നെ അവിടുന്ന് സ്കൂളക്ക് പോയാല് നാലല് മണിക്ക് എന്റെറെ വീട്ടിൽ പിന്നെ കുുള്ളിയൊക്കെ കഴിഞ്ഞ് വല്ല ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ പിന്നെ കുട്ടികൾ കളിക്കാനായിട്ടാപ്പളക്കനന് വന്നിട്ടു ആ ശ ശനിയാഴ്ചയും കിട്ടണില്ല സി ബി എസ് ആവോൊണ്ട് ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട്
ആഹ എത്ര മണിക്കൊെ വിട മൂന്ന മണിക്ക് വിടല്ലേ മൂന്ന് മൂന്നരൊക്കെ
ഇല്ല നാലുമണി മൂന്നേ അമ്പതിനെവിട ഇവിടെ എത്തുമ്പോ നാല മണിയ ആകും ഉം
ഏതായാലും കുട്ടികള് അപ്പൊ ഈ പ്രായത്ത് പഠിച്ചാലേ അങ്ങിട്ട് ഒന്ന് റെഡി ആയി കിട്ടുള്ളു
ആ ശരിയാണ് പക്ഷെ ഞമ്മള് നിർബന്ധിച്ച് പഠിക്കും പോോലെ മനസ്സിൽ എന്താണ് ഒരിക്കൊരു തോന്നൽ വരെയാണ് ഇത് പോകണ്ട വയ്യ പഠിക്കാന് ഇത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് എന്നുള്ളത് കുട്ടികൾക്ക് ് കാര്യ എന്താന്ന അ മ്മ പറയുന്നോടു കൂടി ഒരു ബാഗക്ക ആകുകയാണ്േ പക്ഷെ ഓല ഓലെ ക്ലാസ്സൽ കുട്ടികൾ പഠിക്കണത് കണ്ട് അതേപോലെ ഓലും ശ്രമിച്ചു നോക്കുകയാണെങ്കിൽ ഓലെ പക്ഷെ ഇത് നമ്മള് നിർബന്ധിച്ച് പഠിക്കുമ്പോൾ ഞമ്മക്ക് വേണ്ടിട്ട പഠിക്കണ പോലെയാണ് കുട്ടികൾക്ക് തോന്നുന്നത് അ ചെിലപ്പോ എന്നന്നോട്ന്നെ പറയ എന്താ വച്ച ആ എന്തമ്മച്ചി ഒരു റെസ്റ്റും തരുന്നില്ലല്ലമ്മച്ചറ അപ്പെന്താ വച്ചാ ചപ്പോാ പഠിക്ക ഉ അപ്പ പിന്നെഞാ ഞാനിപ്പ അങ്ങനെ നിർബന്ധിക്കാറില്ല എന്തന്ത
ന ശരിന്ന
ശരി എന്നാല്
അ
ഉ